കേക്കണ്ട് ആഹ് പിന്നെന്തൊക്കെയാ-
എന്താ പണിയെക്കെ കഴിഞ്ഞോ?
അങ്ങനെ പണി കൊറച്ചൊക്കെ കയിഞ്ഞു- ബാക്കി പിന്ന ചോറും കൂട്ട ചോറും കൂട്ടാനൊക്കെ പൻ ചോറ് കൂട്ടാനൊന്നും ഇപ്പം വെക്കേണ്ടിയില്ല ഒക്കെന്നലെ രാത്രി വെച്ചത്ണ്ട്- പിന്നെ വീട്ടിലിപ്പ എല്ലാരും ഇന്നലെല്ലാരും കൂടിണ്ടായിരുന്നു- പ്പെന്നെല്ലാരും പൊയ്ക്കണു-
ആഹ് കറിം ച രണ്ടു നേര ത്തേക്ക് കഴി കഴിയോ ഉച്ചക്കും വൈകിട്ടുണ്ടാവോ?
ആഹ് വൈകുന്നേരത്തേക്ക് വേറെന്തേലും നോക്കേണ്ടരും ഇന്നിപ്പ ഉമ്മയും താത്താരൊക്കെണ്ടായിരുന്നു താത്താരൊ- ക്കെ വിരുന്ന്പോയി ആങ്ങളാരൊക്കെ പഠിക്കണോടത്തിക്കും പോയി പിന്നെ ഉമ്മയും ഉപ്പയും പ്പോ- പനിയായിട്ട്ന്ന് ഹോസ്പിറ്റലി പോയിക്കാണ് അവര് വൈന്നേരെത്തുള്ളൂ- ഞാനും മോളും ചെറിയ മോളും മാത്രേണ്ട്പ്പോ-
ആഹ് ആഹ് -
ഉം പിന്നെ രാത്രിക്കെന്തേലൊക്കെ ഉമ്മ വന്നിട്ട് എന്തേലും നോക്കണം-
പലതരം ഭക്ഷണങ്ങളൊക്കെ ഇണ്ടാക്കുന്ന ആളാണോ?
അല്ല അങ്ങനെ ആഹ് പരീക്ഷണങ്ങളങ്ങനെ കാര്യായിട്ട്- അങ്ങനില്ല നമ്മളെല്ലാരും കൂടി കൂടുമ്പോ അങ്ങനെ എന്തേലൊക്കെ ട്രൈ ചെയ്ത് നോക്കും- ഉം സ്നാക്സായിട്ടും ബിരിയാണിയായിട്ടും- എനിക്ക് സാധാ തരത്തില് സാധാ ചോറും കൂട്ടാനും വെക്കണ ഇത്തിരി മടിയുള്ള കൂട്ടത്തില- പൊറം പണികള് ചെയ്യാ ഉം ചോറും കൂട്ടാനും വെക്കൊക്കെ- ണികളൊക്കെ അതൊക്കെ ഭയങ്കര എന്താത് ഇഷ്ടല്ലായി പറഞ്ഞാ വല്യ താല്പര്യില്ല- ഇങ്ങനെ സ്പെഷ്യലായിട്ടങ്ങനെ എന്തെലും ബിരിയാണിയോ മന്തിയോ അങ്ങനെന്തേലും വെക്കോ- എണ്ണക്കടി ഐറ്റംസ് സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുണ്ടാക്കി പരീക്ഷിച്ച് നോക്കണതിഷ്ടാ- ഇന്ന് അങ്ങന തോട്ടത്തിലാ ഉം ഇന്ന്പ്പോ ഇപ്പെന്റെ വീട്ടിലാണ് എന്തെ
ഭക്ഷണത്തിന്റെ പരിപാടിയാ ഞങ്ങക്കൂവിടെ
ആഹ് ആ
ആ ഇന്ന് ഉച്ചക്ക് സാധാ ചോറും മീൻകറിം വെക്കാം നോക്കാം വൈകിട്ട് ഒരു ബിരിയാണിയുടെ പണിയുണ്ട്
ആഹ് ആഹ് ശെരി എന്നും അങ്ങനെ രണ്ടുനേരം വെക്കുവോ രണ്ടുനേരായിട്ട് ചെയ്യ്ണതാ എന്നട്ട് വെക്കും
അതിന്ന് ബിരി രിയാണിയുടെ പണി വന്നേ വൈകിട്ടത്തേക്കാ വന്നെ അപ്പൊ സാധാരണ ഉച്ചക്കാ ച്ചക്കാ വന്നേങ്കിൽ പിന്നെ ഉച്ചക്കും വൈകിട്ടും ബിരിയാണി തന്നെയായിരിക്കും ഇന്ന് വൈകിട്ട് വന്നായിരുന്നു ഉച്ചക്ക് ആ ഇണ്ട് ഇണ്ട് ആഹ് അപ്പുച്ചിക്ക് ഒരു വകേണ്ടാക്കണം പിന്നെ നാളെയ്ണ്ട് പണിയുണ്ട് അപ്പിനി രണ്ടുസം നല്ല തെരക്ക് ഏഹ് ആ ഇക്കായാണ് ചെയ്യണെ ഞാന് കൂടെ സഹായിച്ചു കൊടുക്കും അത്രേയുള്ളൂ ഉം ഉം പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോ ഏയ് അവരൊന്നും കൂടോന്നു ല അവർക്ക് അവരീ വശത്തേക്കേ തിരിയൂല
അതെ അത്ശെരി ഇടക്ക് ഇണ്ടാക്കിട്ടങ്ങനെ ആ ഇണ്ടാക്കിട്ടിട്ട് മുമ്പില്ക്കിര്ത്തിയാ
അവർക്ക് കഴിക്ക്ണ പണി മാത്രേള്ളൂ
ആ ആ ശെരി ഞാനിക്ക് കുക്കെയ്യ്ണ ഭക്ഷണങ്ങള് ഞാൻ വെച്ച്ണ്ടാക്ക്ണത് നിക്ക് ഇൻക്ക് തിന്നാൻ താല്പര്യല്ല പിന്നെ ഒരുവിധം അങ്ങനെണ് വേറെള്ളോല് ഇന്റെ കയ്യ് തൊടാത്ത സാധനങ്ങള് ക്ക്തിന്ന്ണതാ ഇഷ് ട്ടം അപ്പള ഐന്റെ ടേസ്റ്ററിള്ളൂ ഞന്ണ്ടാക്കിയത് ഞാന് കഴിക്കുമ്പോ ക്കതിന്റെ വല്യ താല്പര്യം തോന്നൂല ഇഞ്ഞി കറികള് വെച്ചാല് അത്
അത് ഞാനും അങ്ങനെയ ഇവടെ ബിരിയാണി വെച്ചാ അങ്ങനെ ഞാൻ കഴിക്കൂല ഇവിട്ത്തെ ബിരിയാണി ഞാൻ കഴിക്കൂല വെളി പോയി കഴിക്ക് ണതെ കഴിക്കോളൂ ആ നമുക്കത് കണ്ടേ സ്ഥിരം കണ്ട് മട്
ആ കണ്ട് കണ്ട് കണ്ടിട്ടേ നമ്മക്ക ത് ആ ഞാനത് ഞാന് വെക്കണത് ക്കങ്ങനെ തിന്നാൻ തോന്നൂല കറിളായാലും അതെ നിൻക്കങ്ങനെ കൂട്ടാ തോന്നൂല ഞാന് കയ്യ് തൊടാ ത്ത ആരെങ്കിലും ഇമ്മക്കെവെച്ചിട്ട് കൊട്ന്നാണെങ്കില് ഞാന് നല്ലാസ്വദിച്ച് തിന്നും
ആ പി ന്നെ വേറൊരു കാര്യം പനി പണി ഒള്ളതോണ്ട് നമ്മടെ അന്ന
ആ ആ ആ അന്നത്തെ ചെലവയ്ക്കൂടെ പോകും പിന്നെ ഉം ഉം നമക്ക്ങ്ങനെ പറഞ്ഞ കണക്കൻസരിച്ചല്ലെ ഇണ്ടാക്ക അധികങ്ങനെ ആവല്ണ്ടോ ബാക്കിക്കെ അങ്ങനെ ആകല്ണ്ടോ
അത് ചെലോട്ത്ത് നമ്മള് കൊണ്ടോയി വെളമ്പി കൊടുക്കണം അന്നേരം ചെല പ്പം ബാക്കി വരും അന്നേരം നമുക്ക് തിരിച്ച് ഇങ്ങട് കൊണ്ടെരും
ആഹ് ശെരി അപ്പ ഇത്ര കിലോ കണ കിലോ കൊടുത്ത്
അല്ല അങ്ങനെയല്ല അവര് പറയും പ്പൊ ഇന്ന്പ്പോ വൈകീട്ട് പറയാണ് നാ അമ്പ അറുപത് പേർക്ക് ചിക്കൻ ബിരിയാണി വേണന്നാ പറഞ്ഞേക്ക്ണേ അപ്പ നമ്മള് ഇ ണ്ടാക്കീട്ട് അതിപ്പോ ഇക്കാക്കറിയാലോ ആ അറുപത് പേർക്ക് എ ത്ര കിലോ അരി വേണന്ന് അറിയ അങ്ങനെ ഒരിത്തിരി കൂടുതല്ണ്ടാക്കും അവിടെ
ആ ആ അതെ ചെലപ്പോ പാകത്തിന് വന്നപ്പ കൊർച്ച് ബാക്കിയാവൂലെ
അവര് വന്ന് കൊണ്ടോവാണെങ്കില് അങ്ങനെ കൊണ്ടോയി ബാക്കിയുള്ളത് അവരെട്ക്കും പിന്നെ നമ്മള് പോയി വെളമ്പി കൊടുക്കേണ്ട പണിയാണെങ്കി ബാക്കി നമ്മളൊക്കെ ഇങ്ങോട്ട് കൊണ്ടരും പിന്നെ ഇവടെ കൊണ്ടന്നയ്ഞ്ഞ അതൊരു പണിയാണെനിക്ക് പിന്നെ എല്ലാ സ്ഥലത്തും എത്തിക്കണം അത് കേടായി പോകാതെ ഇത് കൊട്ത്ത് തീർക്കണല്ലേ
ആഹ് അത് നേരാണ് ബാക്കി വന്നാ നമ്മള് അതേറ്റ എടങ്ങേറാവെചെയ്യും ആഹ് എല്ലായിടത്ത്ക്കും എത്തിക്കണം ഇത് ക കളയണ്ടല്ലോ ചോറ്ങ്ങട്
പകല് ഉച്ചക്കെത്താണെങ്കില് നമുക്ക് പെട്ടെന്ന് എല്ലാർക്കും
ആഹ് എല്ലാർക്കും എത്തിച്ച് കൊട്ക്കാ രാത്രിഒക്കെ വൈകീട്ട് ആ നേരം വൈകിട്ടൊക്കെ കിട്ടുമ്പോ എല്ലാരും കഴ്ച്ച് കെടന്നിട്ടുണ്ടാവും ആർക്കുങ്ങനെ വേണ്ടി വരില്ല ഉം ഉം പിന്നെ എന്തൊക്കെയാ എങ്ങനെ ചായടെ കടി ആയിട്ട് അങ്ങനെ എന്തേലും ഓടറ്ണ്ടാവോ
ആഹ് ഇണ്ടാവും പത്തിരി, ഇടിയപ്പം, കറി ചായ ആ ചെലപ്പോ പായസം ഉം പായസം ഒണ്ടാവും ഒക്കെ ഇണ്ടാവും ഞങ്ങള് ഇണ്ടാക്കാത്തത് ഈ മന്തി ഐറ്റംസ് മാത്രേ ഇണ്ടാക്കാത്തേള്ളൂ
ആഹ് ആഹ് ആഹ് ശരി ഇങ്ങളെവിടെ സ്ഥലം ഒരുസം വന്ന് കഴിക്കണം ഇങ്ങളെ ബിരിയാണി
മൂവാറ്റുപുഴ ആഹ് ശെരി അങ്ങട്ട് അങ്ങനെ വന്നിട്ട്ല്ല അവിടെ ഇണ്ട് ഇന്റൊരു അമ്മായി അമ്മാവന്റെ അമ്മായിടെ ആങ്ങള അവിടെണ് കച്ചോടം കൊല്ലങ്ങൾ വർഷങ്ങളായിട്ട് അവിടെണ് ആ നല്ല കച്ചവടം അവിടെ ഇരുമ്പ് ആ ഇരുമ്പചോടാം പോവാറ്റൂപുഴ അമ്മായിടെ രണ്ടാങ്ങളാര് വീട്ട്തെ ഇജ് അമ്മായിന്റെ വീട്ടുകാര് അങ്ങനെ അറി വീട്ടു പേര് അറിയില്ലട്ടോ ഇവിടെ കാരക്കാട്ള്ളോരാ കാലക്കാടന്നെയാണ് അമ്മയുടെ അവിടെയും അവിടെ ഒന്നും പത്തി പത്തി ഇരുപത് വർഷയി ഇരുപതിലെ വർഷത്തിലധികമായിട്ട് അവര് അവിടെ തന്നെ
അതല്ലേ ഉം
വീണ്ടും ഞാൻ കളഞ്ഞു ആ അ നിച്ചല്ല വരാൻ പറ്റിയങ്കി ഒരു ദിവസം വരണം ഹസ്ബന്ഡ് വരട്ടെ നോക്കട്ടെ മൂ ഉ കേട്ടോ പിന്നെ എന്താ വേറെന്തൊക്കെയ മക്കളൊക്കെ പോയില്ലേ
അവര് രണ്ടുപേരു പോയി മറ്റേ ഇളയാള് ഇവിടെണ്ട്
വരും മൂ പിന്നെന്താ എന്തൊക്കെ പറേണെ ഉ പിന്നെ എന്തൊക്കെയ ഇന്നിപ്പോ മഴയൊന്നും ഉണ്ടാവല വെയിലേക്കാറല്ലേ
ആ ഇന്ന് വെയില ഇന്ന് നല്ല ചൂട ഉണ്ട്
ആ ശരി
ഒരു ദിവസം മഴ പെയ്തിങ്ങ അന്ന് ഭയങ്കര ചൂടാണ് ആ വണ്ടി വണ്ടി ഏണ്ട് ആക്ടിവ ഉണ്ട്
ആ ആ കൊണ്ടയി കൊടുക്കാനൊക്കെ സൂപ്പെറാ
ആ അതില് കൊണ്ട കൊടുക്കാൻ പറ്റൂല അതിന് വേറെ ഓട്ടോർശാ എന്തേലൊക്കെ വിളിക്കും
ആ ശരി ഏ ആ ഉ ശരി പിന്നെന്താ വേറെ കുഴൊപ്പോന്നുല്ല അങ്ങനെ പോണു
ഇന്ന് ഇല്ല ഇല്ല കല്യാണം നിങ്ങിപ്പോ നോമ്പ് കഴിഞ്ഞോട കൂടി കല്യാണം ഞങ്ങൾ തെരക്കിയിരുന്നു
മൂമ്
ഇപ്പ അങ്ങനെയല്ല ഇപ്പ ഒരു മാസായിട്ട് കുറവാണ് കല്യാണങ്ങളൊക്കെ ഒരിതം കഴിഞ്ഞു ഈ നോമ്പടു നോമ്പടു പ്പിച്ചിട്ട് നോമ്പ് പെരുന്നാള കഴിഞ് കഴക്കുവാണ് കല്യാങ്ങൾ വരിക
ഉം ഉം
ഒരു രണ്ടു മാസം നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് പെരുന്നൾ കഴിട്ട് കല്യാണം തന്നെയായിയിരുന്നു ചെറിയ പെരുന്നാൾ കിട്ടാ ചെറിയ പെരുന്നാൾ അനു
സ്വന്തം വീട്ടിലെയും ഭർത്താവിന്റെ വീട്ടിലേക്ക് രണ്ട് വീട്ടിലെയും കല്യാണങ്ങളൊക്കെ
ആ കഴിഞ്ഞു ഞങ്ങളാണ് ചെറുതുണ്ടായിരുന്നത് ചെറുത് കെട്ടിച്ച വീട്ടില്ല് നാലആണുങ്ങളും ഒരു പെണ്ണ് ആണ് രണ്ട് രാ ണ്ടാണ്ങ്ങൾ ഒരുവശത്തു വരുന്നേ മൂത്ത രണ്ട് ഇകക്കാരെ അത് കഴിഞ്ഞു പെങ്ങളെ കഴിഞ്ഞു പിന്നെ ഇവരുടെയും എന്റെ ഹസ്ബന്റിന്റെയും അവരുടെ താഴളന് അനിയന്റെയും ഒരുമിച്ചിട്ട് വരുന്നേ
ഉം
കൊടുത്തൊക്കെ ക് കഴിഞ്ഞു പിന്നെ കുട്ടികളൊക്കെ ചെറുതണപ്പോ വലുതാവുന്നുള്ളു ക്ക്ഒരേ പ്രായാണ് ഒന്നിലും രണ്ടിലും മൂത്തത് അഞ്ചിലാണ് രണ്ടാമത്തെക്കാരാൻന്റെ കുട്ടി അഞ്ചിലാണ് മൂത്തത് ബാക്കിയൊക്കെ ഒന്നിലും രണ്ടിലും പഠിക്കണ പിന്നെ മൂത്ത ചേച്ചിക്കെ കുട്ടികൾ ആയിടില്ല
കൊച്ച് കാരയാണ്ടല്ലോ എന്നാ പറ്റിയേ
ഉം ഇവിടെ ഫോണ് കൊറെ നേരം എടുത്തിട്ടേ ഫോണ് മേടിക്കാൻ പാടില്ല. ഞാന് സൗണ്ട് പാടില്ലല്ലോ അപ്പൊ ചീറൊള്ളൂ വേടിച്ചെ ന് അപ്പം മുണ്ടായി കത്തിച്ചിട്ട് കൊറച്ചേരം കൊടുത്തത്. ഒന്നും വേണ്ട ചായയും വേണ്ട ചോറും വേണ്ട അങ്ങനെ നടക്കും നേരം ഉച്ചവരെ നടക്കും. ഒന്നും കഴിക്കാണ്ടേ. ചായയുടെ കടിയൊ ഒരു വസ്ത്തുത്തിന്നുല്ലപ്പ ആ ഒരപ്പവും പത്തിരിം ദോഷം ഇട്ലിംഒന്നും പറ്റൂല.
ഈ ബേക്കറി അയ്റ്റമ്സ് ബിസ്ക്കറ്റ് അങ്ങനെള്ളത് കഴിക്കോ ബിസ്ക്കറ്റ് കേക്ക്
ഇല്ല അതും അങ്ങനെ ഒന്നും താല്പര്യം ഇല്ല ബേക്കറി അങ്ങനെന്നും താല്പര്യ ഇല്ല ഓൾക്ക് ചക്കും മാങ്ങിം ഇപ്പൊ ചക്കടിയും മാങ്ങടയും കാലംല്ലേ ച കിം മാങ്ങിംയു കിട്ടിയാ മാണ്ടോളം തിന്നും ന്ന്ട്ട് ഇങ്ങനെ വയറ് വേദനിച്ചിട്ടും ആ വയറ്റിന്ന് പോയിട്ടും അങ്ങനെ നട അത് കൊടുക്കാതെ കാണിക്കാതിരുന്നാ അതേ വാണ്ടുള്ളൂ
മ്
മാണ്ട ബേക്കറി അങ്ങനെ തിന്നൊന്നും ഇല്ല ന്ന് ചോറോയിട്ട് അതും വാണ്ട ചോറും ചായടെ ചായടെ കടി തീരെ തിന്നൂല ചോറ് വെന്തിട്ട് കഞ്ഞി കഞ്ഞിയടെ വള്ളം അതെ നടക്കും അത്പ്പോ മൂത്തോനും അങ്ങനെ തന്നെയായ്രുന്നു മൂത്തോനും രണ്ടാളും തിന്നാത്ത കൂട്ടത്തിലാ തീരെ ഭക്ഷണം കഴിക്കൂല മോൻക്കൊരു രണ്ട് മൂന്ന് വയസ് വരെ ഒരു പൊടിരിയരി ക്കഞ്ഞി ന്നെയായിരുന്നു അതിന്റെ ടേസ്റ്റ്ണ അതെ സാധാര ചോറും പറ്റൂല അയിന്റെ കഞ്ഞിം പറ്റൂല ചോറ്റിന്റെന്തും പറ്റൂല പക്ഷെ നമക് ചാ ചായടെ കടിയെല്ലാം തിന്നും കടി ഇഷ്ട ചായടെ കടി ഇഷ്ടാ അത് രാവിലത്തെഴിഞ്ഞാലൊരു പത്ത് പയിനൊന്ന് മണിയായ വീണ്ടും കണ്ടുന്ന് കൊറേശേ കൊറേശേ തിന്നൊള്ളൂ ഒന്നോ രണ്ടോണ്ണാക്കെ തിന്ന്ളൂ പിന്നെ ഉച്ചക് ചോർ വേണ്ട ഉച്ചക്കും ചായടെ കടി വൈന്നേരം രാത്രിയായൊ രാത്രിയത് എൽ കെ ജി യു കെ ജി ഫുള്ള് സാലഡേ കൊണ്ടേർന്നേ സ്കൂൾക്ക്
ആട്ടി സ് മറ്റേ സാ അവര് ഒന്നും പറയൂലേ അപ്പ ഏ
ഇല്ല കുട്ടിയാൾ എന്താ കഴിക്കുന്നത് കൊടുത്തയ്ക്ക്നതി നന്നെ പറയും ബേക്കറി അങ്ങനെ കൊണ്ടാവാൻ പാടില്ല നാൻ തന്നെ അതല്ലാത്ത ആ ആ ശെരിന്നാ